ഹലോ ആ കേൾക്ക്ന്നുണ്ടോ ആ ചായടിക്കെ കയ്ഞ്ഞോ?
ചായകുടി കഴിഞ്ഞിട്ടില്ല. ഒരാള് കുടിച്ച് ഇസ്കൂള് പോയി ഇനി വരാണ്ട്.
ആണോ ഉ ആ ഒമ്പണിക്കേഷൊക്കേ കുടിക്കുള്ളൂ.
ആഹ് അങ്ങനെകുടിക്ക
ആഹ്
രാവിലെ ഒരു ചായ കുടിക്കും. ചെറിയ ചായ കുടിക്കും. ആ കുടിച്ചയ്ഞ്ഞ പിന്നെ അങ്ങനെ കുട്ട്യള് ഉസ്കൂളിൽ പോം ഉസ്കൂളിൽ പോയി കയ്ഞ്ഞാ ഞാൻ കുടിക്കും.
ആഹ് ആഹ് മക്കളൊക്കെ പോയി കഴിഞ്ഞാ പിന്നെമ്മക്ക് സ്വസ്ഥായിട്ടിരുന്ന് കുടിച്ചാ മതിയല്ലോ. ആഹ് ഇന്നന്താ കടി.
നെയ്പത്തിലു എറച്ചിക്കറിണ്ടാക്കി
ആഹ് ആഹ്
അയ് ശരി
ചായ
ആ എല്ലാം റെഡ്യായി ഇപ്പ ഈ പറഞ്ഞമാതിരിന്നെ കയ് കുടിച്ചിട്ടില്ല.
ആഹ്
ഉം
കുട്വൾ സ്കൂൾ പോണ് ഉണ്ടായിരിക്കൂലേ.
ആ ആ പോയി കഴിഞ്ഞ് പോയി കഴിഞ്ഞ് പിന്നെ അപ്പോ ഒന്ന് ഇവിടെ ഇരുന്നത.
ആആ രവിലെ നമ്മൾക്ക് ലേശം തെരക്കായിരിക്കല്ലോ.
ആ ചോറ് കൂട്ടാനൊക്കെ കൊടുത്തയക്കാനു ള്ളതല്ലേ?
ശരിയ അന്നേരം ഒന്നായിത്തിങ് ചോറാക്കുയിരിക്കു
ആ ചോറ് ആ മറ്റേ രണ്ട്ട്ടം വെക്കലൊന്നും നടക്കൂലല്ലോ ഇപ്പയി ഈ ഗ്യാസിന്റെ ബുദ്ധിമുട്ടല്ലേ?
ആഹ്
ഉം ഈ നെയ്പ്പത്തല് പെട്ടെന്ന്ണ്ടാക്കാൻ പറ്റൊ
ആ അത് അരിയ അരച്ച് വെക്കണം
മാവ് തലേന്ന് റെഡിയാക്കി വെക്കണോ?
ആ ഫ്രിഡ്ജില്അവിടെ വെക്കും അന്നേരം അരക്കുവല്ലാം ചെയ്യാം പക്ഷെ നമുക്ക് രാവിലെ തിരക്കായിയിരിക്കുലെ? വല്ലപൊയും ഒന്നും നടക്കൂല അരച്ച് ഫ്രിഡ്ജിൽ അടച്ചാല് മണ്ടിയിരി അടുത്തലാ രണ്ടു ദിവസത്തൊക്കെള്ള അരിച്ചു വോക്കും ങ്ങനെ
ണോ ആ ആ് അങ്ങനെ അപ്പൊ പെട്ടെന്ന് നമ്മക്ക് ആ പെട്ടെന്ന് നമുക്ക്ണ്ടാക്കണം ന്ന്ണ്ടങ്കിൽ അപ്പൊ സുഖാലേ ഇങ്ങനെ മവ് ഉണ്ടാ
ആ അടുത്ത് വച്ച വേം ആക്കാലോ
ആഹ് അത് പച്ചേരിയാണോ അതോ
അല്ല പുയുങ്ങലരിയന്നെ നമ്മളെ റേഷൻ അരി കൊണ്ട് ഉണ്ടാക്കാ നല്ലം നന്നാവും.
ആണോ
ഉ പിന്നെ നുറക്കരി വാങ്ങു ഞങ്ങൾ പത്തിൽ അലഞ് ചൂണ്ടീട്ട് അതിനെ കൊണ്ടും ഉണ്ടാക്കാം റേഷൻ അരി ഉണ്ടായ നെയ്പത്തിൽന് ഏറ്റോം നല്ലാണ് നല്ലോണം, പൊന്തും ആ നല്ല രസണ്ടാവും. കുറച്ച് മൈദ ചേർത്ത് കൊഴച്ചിട്ട് ആങ്ങ് ചുട്ടാല്
ആ ആ ആഹ്
ഒട്ടിപ്പിടിക്ക്ണ
ആഹ്
ഉം
ഉ ആണോ ഹ് ഹ് ഇങ്ങനെ യേ യൂറ്റു ആ യൂട്യൂബിലൊക്കെ കണ്ടിട്ട്ണ്ട്, ഇത് വരെ കഴിച്ചിട്ടില്ല്യ.
അയ് ശെരി, ഇങ്ങളെ നാട്ടില് ണ്ടാവൂലേ? ഞങ്ങള് ഗ്രൈൻഡർലാ അരക്ക്ന്ന് ഉം.
ഉം. ആയ് അരി അരഞ്ഞ് കിട്ടാന്, കൊറച്ച് സമയം പിടിക്കല്ലോ. പച്ചരി പോലല്ലല്ലോ. പ ഉം ഉം. ഉം അയ്ക്ക് ന്ന്ട്ട് എന്താ കറി? ചിക്കൻ കറിം,
അയിനെല്ല കറിയും വെക്ക. എല്ലം വെക്കാ. കടലേം പയറെല്ലം വെക്കും. ഭാജി കറിയെല്ലം ണ്ടാക്കു
ആഹ് ബാജി എന്നർഞ്ഞാ എന്താ
ഉരുളക്കെഴങ്ങ്
ആഹ് ആഹ് ആഹ് ആഹ് ആ ഹ് ഹ് ഹ അയ്ച്ച് ചെലേ നാട്ട്ക്ക്ള്ള ഇതാണ് കാസർഗോഡ് ആ ഭാഗാണോ
അല്ല ഓണ് ഉം ആ കണ്ണൂര് ഭാഗാതങ്ങോട്ടെന്നെ
ആഹ ആഹ
മ്മ്
അങ്ങോട്ടുള്ള ചെല വാക്കുകള് ഞങ്ങൾക്ക് ഇങ്ങോട്ട് പരിചയില്ല്യ ആഹ ഏഹ് എത്രെ മക്കളാ? ഉം ആഹാ ഏത് കറിം ചേരും ഉം മൂന്നാളോ? എന്തുട്ട്യാളാ?
ഒരാൺകുട്ടിം രണ്ട് പെങ്കുട്ടിം
ആഹ് ആഹാ എല്ലാരും സ്കൂൾ പോക്കൊട്ങ്ങിയൊ?
ആ മോൻ മൂത്തതാ മോന് പ്ലസ് ടു കഴിഞ്ഞതാ ഇപ്പൊ
ആഹ് ആഹാ
ഇപ്രാശ്യ
ഉം
ഒര് മോള് പത്താം ക്ലാസിലും ഒരു മോള് മൂന്നാം ക്ലാസ്
മൂന്നിലൊ?
ഉം
ആഹ് അയ്ശെരി ഹസ്ബൻഡ് ഇവടെല്ല്യേ?
ഓരിവിടണ്ട് നാട്ട്ത്തന്നാ പക്ഷേ ദിവസം തരൂല ആഴ്ച്ചക്കാ വര
ആണോ എന്താ ജോലി
ഓര്ക്ക് പീടിയണ്ട്
ആഹ
ദിവസം തരാൻ പറ്റൂല
ആഹ ആഹ കൊർച്ച് ദൂരാ ആഹ ആഹ അപ്പ ആഴ്ച്ചീലേ വരാൻ പറ്റുള്ളൂലേ ഉം ശനിയാഴ്ച്ചരെയ്യാ
ആഹ് അങ്ങനെ വരും
ഉം ന്നിട്ട് തിങ്കളാഴ്ച്ച പോവേക്കു ല്ലേ
ആഹ് ചെൽപ്പം രണ്ടൂസം നിക്കും ചെൽപ്പം പിറ്റേന്നന്നെ പോവണ്ടി ഉണ്ടാവും
ആ അത്യാവശ്യം എന്തെങ്കിലുംണ്ടകുമ്പോ ആ ഉം
വേറെത്.
ടൗണിന്റെ അട്ത്തന്നേണോ വീട്
ആഹ അട്ത്തന്നെ
ഉം ഉം അപ്പ സാനങ്ങളൊക്ക ഒക്കെ പെട്ടന്നന്നെ കിട്ടൂലെ
കെട്ടും
ഉം അട്ത്തന്നെ കടണ്ടോ നടന്നോയി വാങ്ങാനൊക്കെ പറ്റുന്ന ആഹ്
നാടന്നണ്ട്
ആഹ് ന്നാപ്പിന്നെ അത്യാവശ്യം നമ്മക്ക് വേണ്ടതൊക്കെ അങ്ങനെ പോയി വാങ്ങിയാലും ആണുങ്ങളെ കാത്തിരിക്കണ്ടല്ലോ
ആഹൊന്ന് മാണ്ട ഉം
ആത് ന്നാശരി
ഉം
അതേ ചെറിയ കട അത്യാവശ്യം വെല്ല്യകട തന്ന ഉണ്ടോ സൂപ്പർ മാർക്കറ്റ് പോലൊക്കെ കണ്ടോ അടുത്ത്?
ആ അല്ലാണ്ട് കുറച്ചങ്ങോട്ട് പോണ അധിക ഒന്നും പോണ്ട നട്ന്നങ്ങ് പോയാ മയി അതന്നെ.
ആ നടന്ന് ആ നടന്നോവാള്ള ദൂരത്തിൽല്ലേ ഉം പിന്നെ ഉച്ചത്തേക്ക് മക്കൾക്ക് ചോറ് കൊണ്ടോണോ?
ആഹ് മോള് കൊണ്ടൊവും
ആണോ ആ അപ്പോപിന്നേ ഒന്നിച്ച് വെക്കേക്കുല്ലേ?
ഇല്ല ചോറങ്ങനെ കൊണ്ടോവൂല്ല ഞാൻ രാവിലെ എന്നാണ്ടാക്കുന്നേ അതാ കൊണ്ടോവാ കൊണ്ടോവൂ അല്ലന്നു ചോറിന് മടിയാ
ആഹ് ഇപ്പത്തെ മക്കക്കൊക്കെ അതാണ് ചോറോണ്ടോവാനും മടിയാ.
മടിയ
ഉം ഇങ്ങൻത്തെ രാവിലത്തെ
ആഹ് എന്താ ഉണ്ടാക്ക്ന്നേച്ചാ അങ്ങ്കൊണ്ടോവും പിന്നെ വന്നിട്ട് കഴിക്കും
ആഹ് ആഹ് വന്നിട്ട് ചോറ് കഴിക്കൂല്ലേ? ഉം ആഹ് നാലണിക്ക് വരുമ്പോഴക്ക് അവര്ക്ക് വെശക്കുല്ലോ? ഉം പിന്നെ
ങ്ങളെ വർത്തനത്തുല്ല
ഏ
നിങ്ങളെ ഭർത്താവ് നാട്ടിൽണ്ടാ?
ആഹ് ണ്ട്.
ഉം
എ ഒരൂബേര പത്തണിക്കെ ആവുമ്പൊക്കെ പോയാ മതി.
ആഹ് അങ്ങന ണ്ട്ല്ലെ
ഉം ഉം മോ സ്കൂൾ പോവുമ്പോ ഭക്ഷണം കൊടുത്ത് കഴിഞ്ഞാ പിന്നെ രണ്ടാക്കുംകൂടി ഒന്നിച്ചാണ്ട് കൊടുക്കും. അപ്പൊ പിന്നെ പ്പൊ കുളിക്കാൻ കേറ അങ്ങൻത്തെ പരിപാടിക്കൊക്കൊ ന്നാ പിന്നെ അമ്മള് ഫ്രീ ആയല്ലോ രണ്ടാക്ക് ഒന്നി ച്ചണ്ട് കൊട്ത്ത് ആഹ്.
ഉം
നേരത്തെ ആശ്രയിക്ക്ന്ന ആളാണ്.
അശല്ല അവര് പോണ നല്ല പത്ത് പതിനൊന്ന് മണിയാണ ഉണ്ടെങ്കിൽ കുടിക്കണെങ്കിൽ ഒര്
ആ ആഹ് ആഹ് ഇവിടെ പിന്നെ ഭക്ഷണായ കുടുത്തപ്പൊ കൈക്ക അങ്ങനെ ഇതൊന്നുല്ല പിന്നെ ഈ പറഞ്ഞവതിരി അവരെദെയി രാവിലെ പല ഫോൺ വിളി അങ്ങനെ ക്കെണ്ടെങ്കിലാണ് പിന്നിം നേരം വൈക ന്നാലും ഒമ്പതരവുബോയേക്കും കഴിക്കും. മാക്സിമം ആയ ഒമ്പതര ഉം ഉം
വീട്ടിലാരെക്കെണ്ട് ങ്ങൾ മാത്രന്നെരിക്കൂലേ സ്വന്താ?
അല്ല ഞവ്ടെ തറവാട്ടിലാണ്.
ആഹ് ശെരിയ മേല്ലട്ട
ഉം ആഹ് മീം വാപ്പിയൊക്കെണ്ട്.
ഉം ശരിയ.
ഉ ഉം അവര്ക്കു പിന്നെ ഒമ്പര പത്തണിഒക്കെ ആകുമ്പോ മതി
ചായടാ
ആഹ് അ പിന്നെ അങ്ങനെ മ് ഇതൊന്നുല്ല്യ
മ് മ്
ഹ് ഹ് പിന്നപ്പോല്ലാരും ഷുഗറേര് ത ആഹ് ഇപ്പൊ ഇന്ന് ഇല്ല്യ ഇന്ന്പ്പൊരു തെൾച്ചണ്ട് അങ്ങോട്ടുണ്ടോ
ഇവടെ ഇതുവരെ മഴന്നേന്ന്
ആഹ് ഇന്ന്പ്പോ മഴന്റെത് കാണുന്നില്ല ഇന്നലൊക്കെ മഴൻ ഉം വെയിലേ ഇണ്ടായിട്ടില്ല്യ ഇന്ന് ഉം ഇന്ന്പ്പൊരു വെയില് കിട്ടുന്നൊരു പ്രതീക്ഷ അവ് നമ്മക്ക് ഓറപ്പിക്കാൻ പറ്റൂല ആ ആ നമ്മള് മഴ കിട്ടുന്ന് വിചാരിച ത്ത് കാണ്ട് ഡ്രസ്സൊക്കെ പൊറത്ത് കൊണ്ടടും അപ്പഴാവും മഴ വര
ആ അൻതന്നെ ഇപ്പോ പൊറത്ത് ഇടുമ്പോക്കേക്കാവും കറത്ത്ണ്ടാവ ഇപ്പൊ കറക്ക്ന്ന്ണ്ട്
ആ ഉം ആ നമ്മള് മു പൊറത്ത് കൊണ്ടോയിടുന്നെരെ വെയിലിന്റെ ഇത്ണ്ടാവും കൊണ്ടെയിട്ട് കെയ്യ്മ്പോ അപ്പൊ പെട്ടെന്നാവും മഴ വര്അ
അതന്നെ കാണുന്നഅമയത്തങ്ങ് ഇട്ടുമ്പോവും വെളിച്ചം കാണുമ്പോ
ആ ഇതാപ്പോ വാഷിംമെഷീനിലിങ്ങനെ അലക്കിക്കൊണ്ട് ഇക്ക്ണതാ ഇനി ഈ ഇത് കണ്ട്കാണ്ട് ട്ടതാണ് പക്ഷേ ഇനിയിപ്പോ പൊർത്ത്ടല് അടക്കൽണ്ടാവൂല ഷെഡ്ന്റുള്ളില്ടലേ അട്ക്ക്ണ്ടാവൊള്ളൂ.
ടുക്കും പൊർത്ത് ന്നാറിയാലും കോണം വെയില് കാണുമ്പോ ങ്ങ് ഇട്ട് പോവും
ആഹ് ഒന്നാമത് എന്താന്ന അഹ് പോ കുട്ട്യോൾതൊക്കെ ആവുമ്പോ ഒണങ്ങി കിട്ടാനും വെയില് ഇയ്ല്ങ്കിലേ മിഷീനിൽ ഇട്ടതാണെങ്കിലും ഒണങ്ങി കിട്ടാന് പണിയാണ് ഉം
ഉം ഉ
പിന്നെ വീട്ടില് ആരൊക്കെണ്ട്
ഞാളെന്നൊള്ളു ഞാനും മക്കളും
ആ സ്വന്തം വീടാല്ലേ
ഉം ഉം
ഉം അട്ത്ന് അട്ത്തന്നേണോ സ്വന്തം വീട്. ഉം നടന്നോവാള്ളൊക്കെ ദൂരേ ഉള്ളോ
വെള്ളാ
ഏ
ആഹ് വെള്ളല്ലേ
ഉം
കൊയലടിച്ചതാ
ആണോ
ഉം
വെള്ളത്തിന് ക്ഷാമാകൂല്ലെ
ആഹ് ആയിന് ഇപ്പ ഇല്ല അത അടിച്ചേനെ കൊണ്ട് പ്രശ്നല്ല ഇഷ്ടം പോലെ.
ആ പിന്നെത് കുടിക്കാനൊക്കെ ഉപയോഗിക്കോ
ഇല്ല കുടിക്കാൻ ഞാന് തറവാട്ടിന്ന് കോരിങ്ങെടുക്കും
ആഹ്
ഉം കുടിക്കാനും ചായക്കെല്ലാതായിപ്പോ കോരിട്ട് ഉം
ഉം ഉം
ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവുല്ല പക്ഷെ നമ്മള് കാണുന്നില്ലാലോ എന്താന്നറിയൂല അയ്നെക്കൊണ്ട്
ആഹ് ഉം ന്ന ഞാൻ പിന്നെ വിളിക്കട്ടാ
ഓഹ് ആയിക്കോട്ടെ
ആശരി